കേൾക്ക് ല്ലാ...
ആ കേൾക്ക്ണ്ട്
ആഹ് എന്താർത്താനം
വർത്താനം എന്താ സുഖം തന്നെ അങ്ങനെ പോവുന്നു
ആഹ് എന്തോക്കെ പണി ഇല്ലേയ് ഫുഡയി കഴിഞ്ഞിട്ടില്ല. ഒക്ക ഇണ്ടാക്കി വച്ച്ക്ക്‌ണ് ഒന്നും കഴിച്ചിട്ടില്ല മ മക്കളൊക്കെ സ്കൂൾ പോണോണ്ടേയ്
അതെ ഒക്കെ നേരത്തെ ആവുല്ലേ
ആഹ് ആ നേർത്തെ ആവും ചെജും പിന്നെ അമ്മള് ഒറ്റക്ക് ആകുമ്പളും തന്നെ അങ്ങന ഇതായി നിക്കുവല്ലോ. ഓൽക്ക് ചോറ് കൊടുക്കുമ്പളും പുടിച്ചുമ്പളും വേം ഫുഡ് കഴിക്കാനും
ആഹ് ഞാൻ ന്റെ പണിയൊക്കെ ഒരുങ്ങിയ നല്ലോണം കൊർച്ച് കഴിക്കും. പിന്നെ ഇൻക്ക് ഉച്ചക്കങ്ങനെ വാണംന്നില്ല
ആ ഞാനുണ്ട് ചെൽപ്പാങ്ങ ഞാനും. അമ്മള് അട്ച്ചലും തൊടക്ക
ആഹ്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ആര്യും ശല്യ ല്ലാതെ ഒറ്റക്കിരുന്ന് കാണ്ടങ്ങനെ ഫോണും നോക്കി തിന്നാ പിന്നെ എത്ര തിന്ന്ണ്ന്നൊരു കണക്കുംണ്ടാവൂല
ആഹ് അഅ്ണ്ട് അഅ് വടിംണ്ടാ സ്വഭാവം
ആ ഞാനങ്ങനെ കഴിക്കും
ആഹ്. രാവിലെ ചായ കുടി ഒരു ശരിക്കും ഇതായി കിട്ടൂലേയ്
ആഹ്. അത് ശരിയാണ്. ഒക്കെ സ്കൂൾക്ക് ഫുഡ്ണ്ടാക്കലും ബലെ പർഞ്ഞയക്കലും
അയ്ന്, ഭർത്താവിനെ പറഞ്ഞയക്കണ തെരക്കും ഒക്കെ പാട് ഒരു തായത
അതെ
ഓലക്കൊന്ന് പോയാലൊള്ളൂര് ശരിക്കിനൊരു ഭക്ഷണം കഴിക്കാലൊ
ഉം
മഴണ്ടോ അവിടെ
ഇല്ല ഇവിടെ പാറ്റിനൊള്ളു, ചെർതായിട്ട് ഇങ്ങനെ പാറ്റ്ണ് ണ്ട്
ആഹ്
രാവിലെ ഒക്കെണ്ടായിന്നു. പ്പോ ഇങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴയെള്ളൂ ഉം
കൊതുക് കൊതുക് ശല്യം ണ്ടോ അവിടെ?
ആഹ്., കൊതുക്ണ്ട്. രാത്രി ഒക്കെ ആയാ കൊതുകും കാര്യായിട്ടേയ് പകലൊന്നും വല്ലാതില്ല ഫേനില്ലാതെ കടക്കാനേ കഴിയൂല
അ ഹ ഇവടിം ണ്ട്. ഞങ്ങളെ വീടിന്റെ ട്ത്ത് ഡബ്ബർ ഉണ്ടായിട്ട തോന്ന്ണ്ട്. ആ ചെരട്ടയിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കുവല്ലോ
ആ വിടെയുംടബ്ബറന്നെയാണ് ചുറ്റോറും
ആ ആ ടബ്ബർ വള്ളം കെട്ടി നിക്കു ‌ ആരാണ് ചെരട്ടയൊക്കെപാട് മു താക്കിടാൻ കഴിയൂല്ലല്ലോ
അതെ
മറ്റേതോല് കൊതുക് തിരിത്തിച് കൊണ്ടാണ്സറായാലൊക്കെ
ആഹ് അതാണെ കൊറെ കത്തിച്ചണത് കേടുഅല്ലേ.
ആഹ് കേടാണേ. ജനലും വാതിലും ന്നട്ചചുങ്ങാണ്ട
ഉം കൊറച്ചകഴിയുമ്പോ ക്കെ കത്തിക്കും പിന്നെ ഫേനല്ലാ മഴയാലും ഫാൻ ഇല്ലാതെ കിടക്കാൻ പറ്റൂല ഫാൻ ട്ടാ പിന്നെ വല്ലാതെങ്‌ വരൂല
കാരിണ്ടാവൂലെ?
ഹമ് കാരി.
ആഹ് കാരി ശല്യം ഇവിടെ വല്യ വ്ടെ തറവാട്ടിലൊക്കെണ്ടെര്ന്നു ന
കാരിയാണ് കൊതുകലേറെ കാര്യണ് കാണൂല്ലല്ലോ രാത്രിയ ക കിടന്നാണ്ട് പെരും ചോറിച്ചിലാണ്
ആഹ് കാരിആയിലും വലുതാണ് മറ്റ ടറ്റെ കൊതുകവുമ്പ നമുക്ക് കാണാൻ തല്ലിയേം ചിജാ ഇത് ഇങ്ങോട്ട് ച ചൊറിഞ്ഞിട്ട്
മ്ഹ് അതന്നെ കറന്റ്ല്ലെങ്കി കട്ക്കെല്ല.
ആഹ് ജന ജനലും വാതിലോ അതും ജനലും തുറന്നക്കാനും പറ്റൂല്ലേ കാരിന്റെത്
ല്ലെ അതെ ആ അതടച്ചാ പിന്നെ ചൂടല്ലേ
ആഹ്
ആ അവ്ടെ ങ്ങനെ കോട്ടെരുമണ്ടോ അവിടെ
കോട്ടര്മണ്ട് കോട്ടരുമ വല്ലാതല്ലപ്പൊ ഈ മഴമായിട്ട് ഒന്ന
ആഹ് മഴയായിട്ട് എവിടെല്ല അല്ലെങ്കിൽ ഇവിടെന്നല്ലോണ്ട് ഇവിടെന്ന് തന്നെ.
ആഹ് വടെ വിടെ ഞങ്ങൾക്ക് ഈ ഡബർ ഇല്ലായിടത്താണ് ഈ കോട്ടരുമി ഉണ്ടാകുക തോന്ണ്ട് അയ്ന് വളമേ ഇതാക്കുമ്പോളോക്കെ
ആഹ് ന്താ അറിയില്ല എന്ത് കാട്ടിലും പോവൂല അത്.
ആഹ് ഞങ്ങക്ക് അത്ര തോന്നൊന്നുംല്ലട്ടോ ന്നാലും കൊറച്ചൊക്കെ ണ്ട്.
കൂറച്ചോക്ക ക്കെ വരഞ്ഞാലും അത് വര വരക്കുമ്പോ ആഹ്
ആഹ്
ക്കുമ്പോതാവന്നല്ലാതെ പിന്നെ അങ്ങ് അതേപോലെ വരുന്നാണ
ചിലോടത്തൊക്കെ മര്ന്നടിച്ചു ഇതാക്കലാണ്റിനേക്കാ
മം എത്ര മരുന്നടിച്ചാലും അപ്പൊത ആ മ അടിച്ച ചാവും. പിന്നെ പിറ്റേലൈറ്റ്ട്ടാക്കണം അതേപോലെ പിന്നെ വര്ന്ന്.
ആഹ് അങ്ങനെ ആയക്കെതിയെടാല്ലെ
മം
എന്താ കാട്ടപ്പങ്ങനെ ആഹ്
കോട്ടരുമ ശല്യം ഒക്കെ
കോട്ടരുമ കോട്ടരുമ കൂറച്ചോക്ക വരച്ച് താക്കുമ്പോ ഒന്ന് പോകാന്നല്ലാതെ പിന്നെയും വേരും അതെയ് ആയിറ്റങ്ങട്ട് ചെവീക്കും പോകുവയിറ്റേ.
ആഹ് ഞാൻ ചെലപ്പോ പൊർത്തൊരു വെള്ളത്തുണിമേ കൂറച്ചൊക്ക വരച്ങ്ങാണ്ട് റ്റ് പുറത്ത്ക്ക്ട്ടോക്കും
ആഹ് ആഹ്
എന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ആഹ് പുറത്തരു ലൈറ്റ് ഒക്കെ ഓഫാക്കി ഉള്ളിൽ ജനാലും വാതിലും അടച്ച ഉള്ള്ക്ക് പിന്നേ കേറൂല. പുറത്തൊരു ലൈ ട്ട് ങ്ങാണ്ട് ഡബാറുമക്കോ അങ്ങനെക്കൊക്കെ മര മക്ക് ഒരു വള്ളിച്ചങ്ങാണ്ട് ഒരു വെള്ളതുണിമ്മെ കൂറചോക്കാ വേക്ക വെള്ള വെള്ളമേ വര് വേറെ വന്നിരിക്ക
ആഹ് വെള്ള വെള്ള ആണ് ഓല്ക്ക് കേറത് ആഹ് വെള്ള ലേറ്റ് കാണുമ്പോഴാണ് നമ്മള് സാധാ എൽ ഇ ഡി ലൈറ്റ് മ്മക്ക് ഒന്നും അയയ്ക്ക
തരില്ല ആ പിന്നെ അങ്ങനെ കൊറേ ചത്ത പോക കേട്ടോ ഹോട്ടലമൊക്കെ.. എന്നാലും എത്ര ആയാലും എവിടുന്നണാ പ്പോത് പിന്നെ അങ്ങനെ ഉണ്ടായി വരുന്നാണ
അയി എന്ന് ഇന് എത്രയണ് പൊടിഞ്ഞുകൂടി വരികറതോ
ആ എവിടന്ന അത് വരന്ന അറിയില്ല ആ.. ചൂടുകാല് മഴ അടക്ക ഇങ്ങനെ പെയ്യൂല്ലേ അപ്പയാണത് വരണത്..
ആഹ് അതിൽ ഒന്നായിട്ട് പൊടിഞ്ഞഞ് വരുന്നുണ്ടാവും എന്റെ വീട്ടിലെ.. അങ്ങനെയാണ് അവിടെ നല്ല കോട്ടല വേണ് ചുമര
ആ അതെ എന്തായായി ഒറ്റ മഴൊക്കെ ഉണ്ടാവുമലോ.. അങ്ങനെയൊക്കെ ആവുമ്പോളാണ് ഉണ്ടാവണത് ഇത് അടഞ്ഞ മഴപെയ്ത പിന്നെ ഒറ്റ പോണേണം
ആയിട്ട ഒലിച്ചു അതേപോലെ ലെ കൊടിയില്
ഉം ഓലക്കോടിൽ ഇവിടെ ഉണ്ടാവലുണ്ട്.. പോല പൊടികിട്ടൊക്കെണ്ട് കൊടുക്കുമ്പോ ആഹ.. നക്കും ഇതാണ് എല്ലായിടത്തും ഉണ്ട് അപ്പ ശല്യല്ലേ ചിലർക്കൊന്നും കോ എന്താ പറഞ്ഞ അയില്ലേ അത്
ആഹ ആ കോട്ടമണ്ടേ നിക്ക് ഞാൻ എന്റെ വീട്ടിന്റെടയൊക്കെ നല്ലോണ്ട് പ്പ എനക്ക് ഇവിടെ അത്ര കാണില്ല ഇവിടെ ഞങ്ങള് ഭർത്താവിന്റെ വീട്ടില് ഇതാണ് നായ് ശല്യം കൊതുകും ശല്യവും
ആ അത് ഭർത്താന്റെ വീട്ടിലാണ് അധികംള്ള കേ ഞങ്ങള് ഇവിടെപ്പ അധികല്ല എന്റെ വീട്ടിലും ഉണ്ട് ഞങ്ങള് വേറെ താമസിക്ക.. ല്ലാതെ വന്ന കൂടിയിട്ടില്ല നമ്മല്ലും അതിലൊക്കെ അടച്ചു വെക്കും പിന്നെ വാർ. ഇപ്പ പുള്ള കയറാൻക്ക് മാർഗംമല്ലല്ലോ.
ആ
എന്നാലും ഉണ്ടോ ചോച്ചാണ്ട് പക്ഷെ അവിടത്തെ അത്രൊക്കെ ഇല്ല അവിടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര നമ്മ കണ്ണൊക്കെ എരിയും..
ആഹ് തക് ത് മേത്തായ പൊള്ളും
ആഹ് പുള്ളും അധികം ആഹ.. കൊള്ളുവേ കൊള്ളൂവാ അങ്ങനെ പുള്ളികൊക്കെ അനുഭവംമുണ്ട് എന്താ അ അധികം കണ്ട കണ്ണും കെരിയും
ആ ആ ഐറ്റന്റെ മേനസത്ത അത്ത്റ്റാണ അതെ ഒരു ഗ്യാസ് പോലെ.. ന പൊള്ളി ള്ള മു മുറിയ അ ഉപധ
ഉം പുള്ളി മുറിയാലണ്ടട്ട് ഓളത്ത കുട്ടികളൊക്കെ ഇങ്ങനെ.. എവിടലും കടക്കുമ്പോളൊക്കെ ഇട്ട് കിടന്നങ്ങാട്ടൊക്കെ.
ഈ ഓടമ്പരാ ആകുമ്പോ വേറെ ഉണ്ടാവൂയേ കാര നമ്മള് വാക്കും വേരിട്ടരിക്കല്ലല്ലോ..
എല്ലാ ഓടിന്റെ അടിയിലൊക്കെ പോയി പറ്റിപൊടിച്ച് നടക്ക കാരണം
ആകം ഒന്നായിട്ട് വരാല് വ
ആഹ് ആഹ് പിന്നെ ഉണ്ടെങ്കി തന്നെ കാണും ഓടാകുമ്പോ ഓടിന്റെ അടിപൊളന്ന കാണൂലല്ലോ
ഓർക്കത്തില്കണ്ണ് ചാ കൊണ്ടും
ഉം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെന്ന ഒരു ശരിക്കൊരു പ്രതിവിധി കണ്ടില്യരുന്നു
അയിനില്ല അയിന് ചെലവൽ മരന്ന്ടിച്ച അറിയാം മരുന്ന്ടിച്ച് പോകുക.
അതടിച്ചാല് പിനി അങ്ങനെ വരുന്നല്ല പറ്റില്ല തീരെല്ലാതെ ആവണില്ലല്ലോ
ആഹ് ആഹ് തീരെല്ലാതന്ന ആവൂല അതിനും കൊതുകിനൊന്നും മരുന്നില്ല കൊതുകും തന്നെ നമ്മള് ചെന്ന് ഒത്തിരത്തിച്ചാല് എന്തെങ്കിലും മരുന്ന് ഇതാക്കി കൊടുക്കുക അ അയില്ലേ ഉള്ളോ..
ആ അതെ അന്റെ അര് നമ്മറ്റണ്ട് വിടിച്ചിട്ട ലോണ അത്ര പുരോഗതി ഉണ്ടായിട്ടും
ആഹ് പൈക്കൂടി മഴക്കാലം കൊണ്ട് കിട്ടുന്നതാണ് അതൊക്കെ ജലദോഷ ച്ചം പനി ഇങ്ങനത്തെ ഓരോ കേട് വേനൽക്കാല ആയാ ചൂടും വെള്ളമല്ലാത്ത കേട്..
എന്റെ കുട്ടിക്ക് സ്കൂൾ തുറന്ന് മൂന്ന് ദിവസം പോയി നാലാമത്തെ ദിവസം മുതൽ പനിയ്യർന്നു. ഒരാഴ്ചയിലാറെ എട്ട് പത്ത് ദിവ സിം ത്തോളം പനി ഇതും ഐങ്ങാണ്ട് ബുദ്ധിമുട്ടി. എങ്ങനെലും പനി ശരിക്കുംവിട്ട് പോണ്ടേ
ആ പനി മാർണില്ലേ. വല്യോന് പത്തിലാണ് ഓനിന്നിട്ട് ട്ട് തന്നെ ഒന്ന്‌ പനിച്ചു അതുമാറും അയിക്കൂടി ജലദോഷം മാറി കിട്ട്ണില്ല.
ആഹ് അതന്നൊന്നും ജലദോഷല്ല്യ പിന്നെയാണ് ജലദോഷം വന്ന്‌ക്ക്ണ്‌ പനിച്ചപ്പോ ആ ജലദോഷോഷം ന്നുല്ല.
ആ പിന്നൈക്കൂ
ഉം. ഇവിടെ ആയെന്നെ ഒരു കുട്ടിക്ക് ഉണ്ടായമതി ഒക്കെ ചെറിയ മ ക്കളല്ലേ എല്ലാരുകണ്ട് പരി സ് ഇൻക്ക് പേടിയാണ്. ഒരാക്കിണ്ടായത്തേനെ ഇൻക്ക് പേടിയാണ് പിന്നെ നാലെണ്ണത്തിനും പനിയാവും
അതാണല്ലത്. ഇപ്പനി നമ്മള് കുടുങ്ങും. ആയിറ്റക്ക് മൂക്കടപ്പും കാര്യങ്ങളും സ്കൂള് പോക്കും.
ഒക്ക സ്കൂൾ തുറന്നപ്പോത്തന്നെ സ്കൂൾ മുടങ്ങിയറിയ അതോള് സ്കൂള് രണ്ടു മാസം കൂടിട്ട് ഒരു അസുഖം ഇല്ലേയ്നു
അത് ഞാനും.
ഒരു ജലദോഷം കൂടി പിടിച്ചിട്ടില്ലേനു. ഉസ്കൂള് തൊറ ഇന്ന് വണ്ടുപോയി ഉസഷാറിൽ പോയപ്പോത്തിന് പിന്നെ ഒരാഴ്ചോളം ലീവ് ആക്കി.
ആ സ്കൂള് പൂ സ്കൂള് തെറന്നാൽ ഇങ്ങക് അസുഖം വരിന് പറഞ്ഞ്ക്കാണ്ടു ഞാനിർത്തി വയർവേൻചാണ് അതാണ് ഇതാണ് ഈ വ വയറ് വയറിളക്കൊണ്ടല്ല ഇതില്.
ആഹ വയറെളക്കോ ഇവക്ക് ഛർദിയെന്നു
ആഹ
വയറേളക്കോ വല്ലതല്ലെ രണ്ടു പ്രാവശ്യം ചർദി പക്ഷെ അങ്ങനെ മരുന്നോടുത്തന്നെ മാറിട്ടോ. അമ്ക്ക് കുട്ടികൾക്കെന്തെലു ഉണ്ടായ അമ്ക്ക് സമാത നമില്ലല്ലോ. പേടിയണല്ലോ. ഇപ്പൊ ഓരോത് പല തീനം കേട് ആ അങ്ങനെ കേക്കുമ്പ പേടി ആണ്‌. എല്ലാർക്കു അസുഖന്നുല്ല.
ആഹ് ഇനിക്കൊക്കെ ഇണ്ടായിനു ഛർദിയും വയറെളക്കൊക്കെ
ന്നാ ഇത് ഒന്നുരണ്ടായങ്ങാണ്ട് അങ്ങനെ മാറി ആ മറ്റിനൊക്കെ കുടിച്ചോ അത് തിയാകതായിരുന്നു പക്ഷെ. അയിന്ണ്ട അങ്ങനെ മാറി ഒക്കെ ആദ്യേ ആദ്യം അടുത്തക്കൊന്നും വല്ലാതെ ആരെ അടിപ്പിക്കാതെ കുട്ടികളൊക്കെ മറ്റോല് അങ്ങനെ വിട്ട്നിർന്ന്
ആഹ് ജലദോഷ വുമ്പോളാണെ. ജലദോഷം
ആഹ് പിന്നെ ചെറിയ മക്കളല്ലേ എത്ര വിട്ട് നിർത്തിയാലും ഓല്ങ്ങനെലും കളിച്ചിങ്ങാണ്ട് ഒരുമിച്ചാവും.
ആഹ്
കൊറച്ചൊക്കെ വലുതാണേ നമക്ക് പറഞ്ഞേൽ കൊടുക്ക. ഇത് ചെറിയോർക്കൊന്നും അത് അന്തംണ്ടാവുല്ലല്ലോ.
ആഹ് ഓലെനിങ്ങനെയാലും കുട്ടികള് ഓലും അങ്ങനെ ആ പൊതപ്പും ഇപ്പ കെണ്ടയ്ക്കാണ്ട് പരക്കുവതെ ആ തുമ്മലും ജലദോശം
ശരിയയിക്കണ് മാറിങ്ങാണ്ട്. ഇന്നാലും ഈ സ്കൂള് പോണ ടൈമിലെ മായച്ചാറ്റിലക്കിലോണ്ട്നിക്ക് പേടിയാണ് ബസ് ബസ്സിലാണ് പറഞ്ഞിട്ട് കാര്യല്ല ബസ്ന്ന് എറങ്ങിയാലും ക്ലാസ്സ്ക്ക് എത്തണ്ടേ
ബസ്സിന്ന് ക്ലാസ് ക്കുംപിന്നെ നമ്മള് കാണൂലല്ലോ ഓല് മിറ്റത്ത് കൂടി മണ്ടി കൾച്ണും പൊടിച്ണും അമ്മള് വീട്ടിലുണ്ടാവുമ്പോ പറയിണരിക്കല്ലല്ലോ ആഹ്. ഇനിപ്പോ രണ്ടീസം അവധിയല്ലേ ബസ് സമരത്തിന്റോക്കെ പറഞ്ഞീനു പിന്നെ അ ഒന്നും കേട്ടീല
ആഹ്. അങ്ങനെ ഇണ്ടോ ഞങ്ങൾ അറഞ്ഞിട്ടില്ലന്നാ നിക്ക രണ്ട് ദിവസം പറയെണ്ടരില്ല.
സമരയിന്റെടിൽ ഇണ്ട്ന്നൊക്കെ പറഞ്ഞീനു. പിന്നെ അയിനെ പറ്റി ഒന്നും പറയണൊന്നും
ഏഹ ആഹ്. അയിനെ പറ്റിയാവൂല്ലേ
പ്രെവറ്റ് ബസ്സുകൾ സമരം ചെയ്യുണ്ട്ന്നൊക്കെ പ ഒരു വാർത്ത കേട്ടീനു പിന് ഇനന്തേയാവോ ഇല്ലാതാക്കിയേക്കു.. അപ്പൊ അയിന്റെ ഇതിന്റെ എടീകൂടെ ഒരു ബസ്സമരും കൂടി ആയാലേ
ആ അതെ അങ്ങനെ എവിടെ വീട്ടിലന്നാ ഉം ഊം ഇവിടെ അയന്നെ ഇവിടെ ഒക്കെ പറ്ഞ്ഞ്ലേ കോറിണ്ടായിട്ട്. അഹ് വൽതൊന്നും സമാധാനം തരുല്ല കോറി ചാടട്ടെ പോട്ടെ അതെ പിടിച്ച് നിർത്തലാണ് ഓരോന്ന് പറഞ്ഞട് പേടിയാണ് വലിയ ആഴം ന്നുല്ല ന്നാലുംഇവര് ചാടി വല്ല ജലദോസൊക്കെ പ്ട്ച്ചാലാണ്.
ആഹ ആഹാ
ചെറിയ കോറ്യാണ് ആയൊന്നുല്ല എന്നാലും
ആഹാ
ന്നാ ശെരീല്ലേ?
ആഹാ ആയ്ക്കോട്ടെ
മം..